ഹലോ
ഹലോ
എന്തൊക്കെണ്ട് വിശേഷം
ഹലോ കേക്ക്
ഓ കേക്കണ്ട്
ആ എന്തൊക്കെയായി
സുഖം അങ്ങനെ പോണു
ആ ഭക്ഷണമൊക്കെ കഴിച്ചോ
കഴിച്ചിട്ടില്ല ഞാന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അതിന്റ ഇടയിൽ ഞാന് നിസ്കരിക്കാൻ പോയി ഇപ്പ വന്നിട്ടോള്ളൂ
ആണോ ആ
ഉ അങ്ങന ഇത് മീൻ വരുന്നില്ലല്ലോ ഈ ട്രോളിങ് ആയോണ്ട്
ആ ആ
അപ്പൊ മീന് കിട്ടിട്ടില്ല അപ്പൊ പണി കഴിഞ്ഞ്‌ വന്നാല ഇക്ക പോയാണ്ട് ഇത് കൊണ്ട് വന്നു ചിക്കൻ
ആ അപ്പൊ അതൊക്കെ ആയിരിക്കുമല്ലേ
ഉ അത് കടായി ആണ്
ആ മഴക്കെ ഉണ്ടാ അവിടെ
ഓ മഴ ഉണ്ടായി നിന്നിപ്പം ഇല്ല ഉച്ച വരെ മഴ ഉണ്ടായി നി-
ആഹ ഇവിടെ മഴണ്ടായിട്ട് ഒരാഴ്ചയായി
ആ ശരി
ഉം ഇതു വേറെ മഴ ഉണ്ടായിട്ടില്ല
കായനി പക്ഷെ ഇന്ന് ഇന്നിപ്പോ മഴ രാവിലെ തൊട്ട് ഉച്ച വരെ മഴ നീന്
ആണോ ഇവിടെ വല്ലാതെ മഴ പെയ്തിട്ട ഇല്ല ജസ്റ്റ് ഒന്ന് ചാറി പോകുന്നുണ്ട് നല്ല മഴയൊക്കെ പെയ്തിട്ട് ഒരാഴ്ച ആയിക്കുന്ന് വെള്ളമൊക്കെ കയറിയിട്ട് വെള്ളൊക്കെ കുറവാണ് വെയിലൊക്കെല്ലേ
ആ ആ
അവിടെ എങ്ങനെ വള്ളം കയറണ സ്ഥലാണോ ഏ എന്ത് ആ മഴ പെയ്തിപ്പോ നല്ല വെള്ളം കേയറിയന്ന് മഴ പെയ്ത ടൈമില്
ഏഹ് പാടത്തിന്റെ ഒക്കെ വക്കാ
ആഹ് ആഹ് പൊഴ അവിട്ന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ തോടുണ്ട് അപ്പൊ ആ പൊഴിത്തെ വള്ളം ഇങ്ങനെ തോട്ട്കൂടി കേറീട്ടേ പെട്ടെന്ന് വീടിൻ്റെ ഫ്രണ്ടൊക്കെ അങ്ങനെ ന്നറയും. അങ്ങത്തൊരു ടൈപ്പാണ് ഇവിടെ. ആ ഫുള്ളായിട്ട് വീട് നിറ വീട്ടിൽ വള്ളം കയറൊന്നുംല്ല. എന്നാലും ഫ്രണ്ട്ക്കൊക്കെ ഇങ്ങനെ നല്ല മഴെയ്താ വരും.
ആ ആമ്മളെ തൊടൂകൊക്കെ വരേക്കാരം.
ആഹ് പാടത്തെക്കൂടൊക്കെ അങ്ങനെ വരും. അങ്ങ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. മഴ നല്ല പെയ്താലൊക്കിം അതായത് നിർത്താതെങ്ങനെ പെയ്യണം. ന്നാല് വെയിലൊക്കെ ആയാ പിന്നെ അത് പെട്ടെന്ന് താവും ആ ശരിയാണ് പാടംതോടും ഏതാറീല രണ്ടും ഒരേപോലെയാവും അയ്ക്കൂടി ഇവിടെണെങ്കി പാടത്തിന്റീം തോടിന്റെക്കെ നടു കൂടിയാണ് റോഡ്. അപ്പോ പിന്നെ മഴ പെയ്താ പിന്നെ റോഡൊന്നും കാണൂല. അങ്ങത്തൊക്കൊരു ടൈപ്പ ആഹ്
അപ്പോം വണ്ടിം സാധനൊക്കെ പോ വാങ്ങാനൊക്കെ ഗതിയേടല്ലെ അങ്ങനാവുമ്പോ.
ആഹ് വേറെ വഴിണ്ട് അതേനെ പോണ്ടെരും. ഈ വൈകൂടി പോവല് നടക്കൂല. ഇതാണ് സംഭവം മെയിൻ വൈ ഇതാണ്. പക്ഷെ ഇതേനെ പോവല് നടക്കൂല അങ്ങനെ നല്ല മഴ പെയ്താലൊക്കെ പെട്ടെന്ന് അവിടെ നറയും.
ആഹ് ആഹ്
ആ ഒരു പ്രശ്നണ്ട് പിന്നെ പാടത്തൊക്കെ പെട്ടന്ന് വെള്ളം കേറുവല്ലോ
ആഹ് അതെ.
ആഹ് അപ്പം അതൊക്കെ ഒരു പ്രശ്നാണ്.
ഉം ഞാ ഞാനിതേപോലെ ആഹ് ഞങ്ങളവടെ വെള്ളം വരില്ല, പക്ഷേ ഇന്റെ ഉമ്മാന്റെ വീട് ഇത് പറഞ്ഞാതിരി ഇപ്പ തോടും പാടം തൊടിയൊക്കെ ഇതാകിയാണ്ട് കെണറൊക്കെ മൂടും.
ആണോ ആഹ് അപ്പൊ അതേപോലെ തന്നെയാണ് ഇവടിം ആഹ് ഇവിടെക്ക് കെണറ് നല്ലോം നറയും പെട്ടെന്ന് നറയും. ഏഹ് ഒരു മഴ രണ്ട് മഴ പെയ്താമതി.
ആഹ് ഇമ്മാന്റെടെ പ തോട് നറഞ്ഞാ പടോം നറീം പാട് ന്നറഞ്ഞിട്ട് ഇമ്മാൻ്റാടെ തൊടൂല് കൊ ആഹ് കൊളണ്ട് അത് നറിം തോട്ടാണ് ഇങ്ങനെ കൗങ്ങുന്തോട്ടോം തെങ്ങുന്തോട്ടോം അത് നറഞ്ഞിട്ട് പിന്നെ ആഹ് കെണറു ആണ്ട് നറീം കെണറും നറച്ച് ചളി വെള്ളം മൂ
ആഹ് പെട്ടെന്ന് അതായതൊന്ന് റിംഗ് ഒന്നുല്ലാ ത്ത കെണറാണെ പിന്നെ പറയും വേണ്ടി വെരൂല, പെട്ടെന്ന് ചളി വെള്ളാവും. ഇവിടെ പിന്നെ ഇപ്പൊ റിങ്ങിട്ടോണ്ട് കൊയപ്പ് പ്പല്ല നല്ല വെള്ളം തന്നെ കിട്ടല്. റിങ്ങില്ലാത്തക്കെയാണെ ചളി വെള്ളായതോണ്ടേയ് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാ ഏഹ് മഴയണെങ്കിലും ബുദ്ധിമുട്ടാ കാരണം വെള്ളത്തിന്.
ആഹ് അതെ
ഇങ്ങൻത്തെ ഒര് ഇതാ പിന്നെ മീന് കിട്ടും അതായത് ഈ പൊഴേന്ന് വേഗം മീൻ കേറോല്ലോ. അത്ങ്ങനെ തോട്ട്ന്ന് എല്ലാർക്കും കിട്ട് അത് പിടിച്ചെന്നെയാ ഇവിടെ എല്ലാർക്കും പണി. ആ മീൻ വേം കിട്ടും ഇപ്പൊ കൊറച്ചായിട്ട് ഇപ്പൊ മഴ നിന്നോണ്ട് ഇപ്പോ കൊറച്ചായിട്ട് മീനില്ല, പക്ഷെ പക്ഷേ അയിന്റ മുമ്പേവരൊക്കെ രണ്ടാഴ്ച കംപ്ലീറ്റ് എല്ലാരും മീൻ പിടിച്ച് ഫുള്ള് മീനിൻ്റെ ഓരോരോ കൂ കൂട്ടാനേളും കാറിയൊക്കെ തന്നെയന്നു ഇവിടെ.
ഏഹ് പൊരിച്ചലൊക്കെ ഉണ്ട്ല്ലേ
ആഹ് നല്ല മീനാക്കാരം വല്യ മീനെളെന്നെക്കാരം ചെറുതളൊന്നും കിട്ടൂല്ല കാരണം ഒഴുക്കില്ല വള്ള ല്ലേക്കാരം നറഞ്ഞ് നിക്കല്ലേക്കാരം പിന്നെ കുടി ചളിവള്ളാക്കാരം അയിന്ന് കിട്ടണെ നല്ല ടാസ്കല്ലേ അപ്പൊ പിന്നെ വല്ല്യ മീനാണെങ്ങി വേം കിട്ടും പെട്ടന്ന് കിട്ടും ആഹ് അത് നല്ല പണിയാണ് നൽ ല്ല കല്ലുമ്മെക്കൊരതി നല്ല ക്ലീനാക്കണം ഒന്നാമത് ഞമ്മള് പൊറത്ത്ന്ന് കൊണ്ടര്ണ മീനാവൂല ഫ്രഷ് മീനാണ് പക്ഷേ പൊഴേക്കൂടിയൊക്കാ വര്ണതല്ലേ
ആഹ് വേറൊരു ചൊയേണ്ല്ലേ
ആഹ് വേറ ആഹ് പുഴമീന്ന് വേറൊരു ടേസ്റ്റല്ലേരിക്കും പിന്നെ അതുവല്ല ആഹ് നല്ല മുള്ളൊക്കണ്ടാവും അങ്ങനെ വേറൊരു ടൈപ്പാണ് മൊത്തത്തില് ആഹ് കാര്യായിട്ട് മുള്ളോളിണ്ടാവ ആഹ് ആഹ് ആഹ് അതുങ്ങൊണ്ട് കറി വെക്കാണ് അധികോം നല്ലത് കാരണം പൊരിച്ചാലൊന്നും നമക്ക് കഴിക്കാൻ നധികോം കിട്ടൂല കാരണം മുള്ളല്ലേ ഫുള്ളും മുള്ളാക്കാരം ചെറിയ ചെറിയ മുള്ളാളായത് അതോണ്ടേ നങ്ങള് ഞാനൊന്നും ഇവടെ കഴിക്കല്ല ഇവടെ ഇപ്പേയിമ്മേം എല്ലാരുങ്ങനെ കഴിക്കൽണ്ട് ഒന്നാമത് എല്ലാരും മീ മീൻ പുടിക്കാൻ പോണോണ്ടേ മീന് പെട്ടെന്ന് കിട്ടുവലോ അപ്പൊ പിന്നെ അതോണ്ടന്നേക്കാരം എപ്പളും കറീ കൂട്ടാനൊക്കെ ഇപ്പൊ പിന്നെ ഒന്ന് കുറഞ്ഞിക്ക്ണ് മഴ തോർന്നോണ്ട് ഇനി അടുത്ത മഴക്ക്ണ്ടാവും ഏഹ് ഇല്ല നാ കറിയന്നുള്ളൂ കൂട്ട് ട്ടല് ഇങ്ങനെ പൊരിച്ചാലൊന്നും തിന്നൂല കാരണം അധികം മുള്ളാക്കരം പിന്നെ നമ്മ കൊറേ നേരം ഇരിക്കണം അത് ഞാനധികം കൂട്ടൂല ഓൾറെഡി മീന് ഞാന് കൂട്ടല്ല ആഹ് അത് ശരിയാണ് എത്ര നമ്മള് മീ മുള്ള് കളയാൻ നോക്കിയാലു അയിലിണ്ടാവും അപ്പ പിന്നെ കുട്ടികൾക്ക് വല്ലാ കൊടുക്കലൊന്നുല്ല
ഉം ഉം
അങ്ങനെ കറി വെച്ചാ എല്ലാരും കൂട്ടും ആഹ് വെലിയേ മീനാണെ- ആഹ് എല്ലാർക്കും കിട്ടാ വലിയ മീനന്നേണ് വലിയ മീനുകളൊള്ളൂ കേറ്ആ അതായത്- പൊഴേന്ന് തോട്ടിക്ക് ചെറിയ മീനുകളൊക്വണേ ഒലിച്ച് പോവേ അങ്ങനെ എന്തേലും- കാവും കിട്ടൂലാ ചെറിയ മീന്കളെ തെളിച്ചല്ല വള്ളത്തില് ചെറിയ മീന്കള കിട്ടും- പക്ഷെ വല്ല്യ മീനുകൾണ്ടാവും നമ്മുക് ക്ക് പെട്ടന്ന് കാണാൻ പറ്റ്ല്ല ഇങ്ങനെ വലട്ട് കുട്ക്കി അല്ലെങ്കി എന്തേലൊക്കെ കാട്ടികോണ്ടിരിക്കണം ബക് ക്കറ്റോണ്ട് കോരിക്കെ അപ്പളൊക്കെ പെട്ടന്ന് കിട്ടും-
ഏഹ് ബക്കറ്റോണ്ട് കോരിയ കിട്ടൂ-
ആഹ് അധികവും കിട്ടൽണ്ട് അതായത് നല്ല- മഴേയിട്ട് പൊങ്ങി നിക്കണ സമയത്ത് അതായത് കൊറേ ആൾക്കാരെറങ്ങാത്തപ്പോ മീനുകള്ങ്ങനെ ഇണ്ടാവും നല്ലോണം- അപ്പാആ ടൈമീ പോയി ക് പുടിച്ക്കണം ഇവിടെ എല്ലാരും രാത് ത്രി എറങ്ങീട്ട് രാവിലെ വരേ നിന്ന് പുടിക്കേക്കാരം- ചെലയാൾക്കാരൊക്കെ രാത്രി അങ്ങ്ട്ടെറങ്ങും ന്നട്ട് തോട്ടു കൂടിയങ്ങനെ നടന്നട്ട് ട്ട് അങ്ങനെ പുടിക്കും രാത്രി ആവുമ്പോ കൊറേ ആൾക്കാര്ണ്ടാവൂലല്ലോ അപ്പൊ ഇവര്ക്ക് നല്ല- മീനും കിട്ടും ആഹ്- പിന്നെ എങ്ങനെ ഇവിട്ന്ന് ഉപ്പെയെല്ലാരും പോകല്ണ്ട് തോട്ട്ക്കൂടെയൊക്കങ്ങനെ മീൻ പുടിക്കാന്- അങ്ങനെക്കെ കിട്ടല്ണ്ട് ആഹ് വലീം അതേപോലെ കൊറെ അയിനില്ലെ കൊറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങീട്ടോല് കൊറച്ച് നാലഞ്ചാൾക്കാര്ണ്ട്- ഓരെല്ലാരുംപാടെ അങ്ങട്ടെറങ്ങും ന്നട്ട് കിട്ടണത്ങ്ങനെ എല്ലാരും എടുക്കു ക്കു അങ്ങനേ ചെയ്യല് കിട്ടും കിട്ടാതിരിക്കൊന്നുല്ല പോയാ- അങ്ങോണ്ട് പിന്നെ ധൈര്യത്തിലങ്ങട് പോവും-
അങ്ങനെ-
ഏഹ് വ്വടെ അങ്ങനെ വെള്ളേര്ണ സ്ഥലൊന്നുല്ല പിന്നെ വാ ഇല്ല്യല്ലാ ആ പൊയേണ് ച്ചട് പോണം ന്നാ പിന്നെ പൊയിം പാടൊക്കെ നെറഞ്ഞ് ഇങ്ങട് വെരും പക്ഷെ ഞങ്ങളട്ത്ത്ക്കൊന്നും വര്ല്ല ഞമ്മള് വണ്ടി ഇട്ത്ത് കാണാൻ പോണം.
ആഹ് ഇവടെ പൊഴേക്ക് വണ്ടി ഇട്ത്ത് പോണം പക്ഷെ കൊറേ ചാലും തോടൂല്ലോണ്ടേ പൊഴീത്ത വള്ളം പെട്ടെന്ന് ഇവ്ട്ക്കെത്തും. പൊഴട്ത്തൊന്നും അല്ല കൊറച്ച് ദൂരത്തന്നേണ് പൊഴ. തോടും ചാലും അങ്ങത്തെ സംഭവങ്ളൊക്കെ ഇവടെ എര്ത്തായതോണ്ട് പെട്ടെന്ന് ആ വള്ളാണ് ഇവിട്ക്കെത്ത.
അ ആഹ് ഇവടെ അയ്ന് തോടില്ല. ഇവടെ പൊയിം പാട്വാണ് അപ്പൊ ആഹ് പൊയ നറഞ്ഞാല് അതിങ്ങനെ ഈ ഇവിടെക്കെ ഉരുള് പൊട്ടണം എന്നെങ്കിലേ പോയേന്ന് പാടത്ത്ക്കൊക്കെ വരൊള്ളൂ.
ആഹ് അവടെ ഉരുള് പൊട്ടീക്ക്ണോ?
ഇവടെല്ല മറ്റേ എവ്ടെപ്പൊ ഉറ്ളൊട്ടീക്കെന്നെ അത് പോലെ കവളപ്പാറേ അവടെടോ
ആഹ് ആഹ് അതൊക്കെ ഇങ്ങളവടെ അടുത്താ?
ആഹ് അത് കൊറച്ച് അവടേണേ അപ്പൊ അയിന്ന് വര് ആഹ് അയിന്ന് വര്ണ വള്ള ക്കെ നമ്മളെ ഇതീക്കാ വെരാ നമ്മളെ പൊഴേക്ക്. ആ പൊയേക്ക് വന്നാ പിന്നെ ഫുള്ള് പാടത്ത്ക്ക് വരും. ആഹ് അങ്ങനെ ആകുമ്പോ ഉരുളൊക്ക കൂട്ടുമ്പോേന്ന്റിയയും പിന്നെ തോന്ന മഴ വേറെ വാത്തക്കൊക്കെ ഉണ്ടാവുമ്പോന്ന്റിയും
ആഹ് ആഹ് ഇവിടെ പിന്നെ ഓൾറെഡി മഴ നിണ്ട് ആഹ്
പിന്നെ സ്കൂളൊന്നും ഉണ്ടല്ലോ കുട്ട്യാൾക്ക് പാടത്തൂടൊക്കെ പോണെങ്കി കെത്യേടെക്കാരം
സ്കൂള് ആ എടുത്തല്ല സ്കൂളുകാരൊക്കെ അധികവും നല്ലൊരു മഴ പെയ്ത ലീവ് എടുക്കന്നെക്കാരം ഉം ഞങ്ങക്ക് പിന്നെ അങ്ങനെ ലീവായി ട്ടൊന്നും കിട്ടലിണ്ടാവുന്നില്ല കാരണം ഞങ്ങള് ബസ്സിലാ പോയുന്നത് അതുകൊണ്ട് പിന്നെ ലീവായിട്ട് നടന്ന് പോണ കുട്ട്യാൾക്കാക്കാരം അധികം ലീവ് ഇട്ട്
ആ അതെ ഓല് പാടത്ത് കൂടെക്കെ വരണെങ്കില് ആ
ഇപ്പൊ പിന്നെ ലീവ് എന്ന് പറയല്ല ഒന്നും വ മഴ പെയ്തിട്ടില്ല
ആ അല്ലല്ല അപ്പൊ ലീവ് ഒന്ന് കിട്ടിട്ടില്ല
ആഹ് ലീവ് അ പറയല്ല മഴയൊന്നും ഇപ്പോ പെയ്തിട്ടില്ല അതാവണ് ഉണ്ടാവുക ഒന്നാമ ഇപ്പൊ കാലാവസ്ഥ പല സമയത്തല്ലേ വെയില് എപ്പോളാ മഴ ഇപ്പളാ നമുക്ക് പറയാൻ പറ്റില്ല മറ്റേത് ജൂണന്ന് പറഞ്ഞാൽ ഫുള്ള് മഴക്കാലാണ് ഇതിപ്പോ മഴയ
ഏ ഇപ്പ ഇവിടെ അടുത്ത് ഇവിടെ അടുത്ത് ഇപ്പ ആൾക്കാരി ഇപ്പോ കൊപ്പര വെട്ടി ഒണക്കി ഇപ്പ അതിന്റെ ഇടയ്യില്
ആണോ ആഹ് ഇവിടെ ഞങ്ങള് എ എന്താ വെയിലാണെങ്കി ഇവിടെ കൊറച്ച് വെയില ആക്കാറ് കുറച്ച് കാലം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇപ്പോൊ അതായത് മഴയാണെങ്കി ഫുള്ള് മഴ അങ്ങനെയാണ് ഇനിയിപ്പോ മഴ പെയ്യാനായിട്ടുണ്ടാവും കുറ കുറച്ചായിപ്പോ വെയില് ഇടിയിലൊന്നും ചാറിപ്പോണ്ട് പക്ഷെ ആദ്യത്തെ അത്ര മഴയൊന്നുമല്ല കൊറവാണ് ആദ്യൊക്കെ ഒരു ദിവസം രാത്രി പെയ്താ ആഹ് രാവില ഒള്ളു നിക്കാ മഴ അങ്ങനെയ ഈ മഴയക്കാലം
ഏ നല്ലോ തണുത്തിനട് വിറക്കല് തുടങ്ങോ
അത് ശരിയാണ് നല്ല മഴയെക്കാലം ഓ എന്താ നീക്കാനൊ ഒന്നും തോന്നിയല്ല അങ്ങനെ മഴയക്കാരോ ആഹ അങ്ങനെമഴക്കാരം രാവിലെ ആയതേ അറിയില ഒന്നാമത് ആഹ് രാവിലെ ആയത് അറിയില്ലേ അന്താണ്
പിന്നെ മദ്രസല്ലേ വിചാരിച്ചൊക്കെ നീച്ചയാണ് കുട്ടിയൊക്കെ ദുബൈ
ആഹ് അതാണ് ഒന്നാമത് സുബൈക്ക് മദ്രാസ്ക്ക് ആണല്ലോ
അ പിന്നെ ചാരിച്ചി വേ മണ്ടി നിച്ചി ജീയിച്ചതാലും മ മടിയ നീച്ചാനൊക്കെ
ആഹ് എപ്പോഴും തന്നെ ഇപ്പ പിന്നെ ഇനി എപ്പഴാന്ന വടുത്ത മഴ വരുന്നത്
ഉം ഉം